എന്താ സുഖല്ലേ? ചായ കുട്ച്ചോ?
ആഹ് ചായ കുടിച്ചു
ഉം മഴണ്ടോ അവ്ടെ?
ഇല്ല്യ മഴല്ല്യ ഇന്ന് മഴ ഇണ്ടായിട്ടില്ല ഇന്ന് രാവിലെ തന്നെ നല്ല വെളിച്ച ഇതായിരുന്നു വെയിലായിരുന്നു
ഏഹേ ഇവിടേം നല്ല വെയിലന്നേയിരുന്നു ഇപ്പൊ നല്ല ഇരുണ്ട് പിടിച്ച് ചെറിയ തോതിലൊരു മഴ പെയ്തു പോയി ഇരുടായി കെടക്കുന്നുണ്ട് സമയം അഞ്ചുമണിയാവുന്നല്ലേ ഒള്ളൂ പക്ഷേ നല്ല ഇരുട് പിടിച്ച് കെടക്കുന്നുണ്ട് ഇത്ര നേരം നല്ല വെയിലേയിരുന്നു
ആണല്ലേ?
ഒന്ന് വെയിലർച്ചപ്പളേക്ക് ഭയങ്കര ചൂടുവായി
ഹാവൂ ചൂടൊന്നും പറയണ്ട ഇന്നാണെങ്കി ഞാനൊന്ന് പൊറത്തു പോയി വന്നു
ഉം ഞാനും അതെ പൊർത്തൊന്ന് പോയി വന്നു അപ്പഴത്തേക്ക് ചൂടെടുത്തൊരു വിധായി പോയി
ഉം
ഉം
ട്ടൊന്നു നല്ലൊരു മഴ പെയ്താപ്പൊ നമുക്ക് തണു
ആഹ് മഴ പെയ്താ നല്ല തണുപ്പാണ് ഉം അതെ ഇത്ര ദിവസം നല്ല തണു പ്പായിരുന്നു
തണുപ്പായിരുന്നു
ഉം ഇന്നിപ്പോന്ന് വെയിയിലർച്ചപ്പഴേക്ക് ഭയങ്കര ചൂടും പിന്നെന്തൊക്കേ ആഹ് ഇവടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല
ബുദ്ധിമുട്ടില്ലാ ചെലേ വിടിം കൊഴപ്പില്ല ട്ടോ ഇവിടെ ഞങ്ങക്ക് ലൈൻ വെള്ളോം
ഇവിടെ നമ്മക്ക് കെണറും വെള്ളക്കെണ്ടാ ഇവിടോരിക്കലും വെള്ള ത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല
ആഹ് ഇല്ലാതിരിക്കട്ടെ അതന്നെ
അതെ പിന്നെന്തൊക്കെ ചായക്കെന്തെലും കടി എന്തെങ്കിലും ഉണ്ടാക്കിയതാണോ അല്ലെങ്കില്
അല്ല കടേന്ന് വേടിച്ചതേയിരുന്നു കേക്കേയിരുന്നു കപ്പ് കേക്കില്ലേ
ആഹ് ആഹ്
ആഹ് അതേയിരുന്നു
നിങ്ങള് സ്പെഷ്യലൊക്കെണ്ടാക്കോ?
ആഹ് ഇണ്ടാക്കാറുണ്ട് വിടുന്നോയി കുട്ട്യാൾക്ക് സ്കൂൾ ഇല്ലാത്തമ്പോ മന്തി വെക്കും ഓരിക്കും അത് മതി മന്തി വെപ്പാ ഉം ആഹ് കുക്കർലുണ്ടാക്കല്ണ്ട് പക്ഷെ എല്ലാരുംപാടാകുമ്പോ ഞങ്ങള് പിന്നെ കുക്കറില് വെയ്ക്കൂലല്ലോ
ആഹ് കുക്കറില് വെക്കാണെ എങ്ങനെയ വെക്കാ
കുക്കറില് വെക്കുമ്പോ എന്താണ് നമ്മള് എല്ലേതും ഒപ്പാക്കിട്ട് അങ്ങനെയാണ് ഞങ്ങള് വെക്കല്
എങ്ങനെ ഇറച്ചിയും അരിയെല്ലാം കൂടെ ഒപ്പരോ
ആഹ് ആഹ് ആഹ്
ഏഹ് നിങ്ങള് അങ്ങനെ ഉണ്ടാക്കി ടേസ്റ്റ്
മസാല ഇങ്ങനെ ചെയ്യും എന്താ വച്ചാല് മസാല കൂട്ടി വെക്കും എന്നിട്ട് അത് കൂ ട്ടീട്ട് എന്താണ് കുക്കറില് ഞങ്ങള് കുക്കറിൽ തന്നെ ആദ്യം ഞങ്ങള് മസാല കൂട്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കും ഒന്ന് ഇങ്ങട്ട് മൂടി വെക്ക വക്കാത്ത കോലത്തിൽ അങ്ങനെ വെക്കും എല്ലേതും തക്കാളിയും പച്ചമുളക് അങ്ങനത്തെതൊക്കെ ഇട്ടിട്ട്
ഉം
ആഹ് രണ്ട് ത രണ്ട് വെല്ലുള്ളി എടുക്കും രണ്ട് തക്കാളി പിന്നെ പച്ചമൊളക് ഇടൂല പച്ചമൊളക് ഞങ്ങൾ എന്താണ് ലാസ്റ്റ് ചോറിലിങ്ങനെ കുത്തി വെക്ക കയ്യ
ഏഹ്
ഉം ആഹ് ക്യാപ്സിക്കം മുളക് ഒക്കെപാടെ ഇട്ടിട്ട് ഒന്ന്ങ്ങട് ഉം എറച്ചിയും ആഹ് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് കൊറച്ചു നേരം ഒന്ന് മൂടി വെക്കും കുക്കറിന്റെ മൂടി ആയിട്ടല്ല വേറെ ഒരു മൂടിയേറ്റ് അങ്ങനെ വെക്കും
ആഹ്
ആ ന്ന്ട്ടൊന്ന് വേവാനായാല് ചൂടുവെള്ളം പാർന്നൊട്ക്കും ഇങ്ങട്ട് അയ്രി അയ്ന്റെ മു മ്പേ ഞങ്ങള് വെള്ളത്തില്ട്ടെച്ച്ട്ട്ണ്ടാവും ഒരു അരമണിക് കൂറ് ആ മുക്കാ മണിക്കൂറോളം ഇട്ടക്കും ന്നാ പിന്നെ എളുപ്പണ്ടല്ലോ
ആഹ് ആഹ്
ഉം ഇങ്ങട്ട് പിന്നെ അരി ഒന്ന് വള്ളം തളച്ചു കണ്ടാല് അരി ഒന്ന് വള്ളത്ത്ക്ക് ഇടും അനെ ഒരു അടി അടിച്ചാല് ഒരു രണ്ടടി കളിച്ചാലായി
ഏ നല്ല ടേസ്റ്റ് ണ്ടാവോ
ആ ടേസ്റ്റ് ണ്ടാവും അയ്ല് കെട്ന്ന്ങ്ങനെ പുഴുങ്ങി വേവുമ്പോ ഇത് വേറൊരിതല്ലേ പിന്നെ മാ പിന്നെ ഞങ്ങള് എന്ത് കാട്ടുംന്നറിയോ വേറെ ചട്ടി എന്താണ് പ്പോ ആ ചോറ് മാത്രം കുക്കർല് അടിപ്പിക്കും എല്ലേതുട്ട്ട്ട് പിന്നേ ഹ് പി നമ്മള് കോഴിനേ വെർതെ വേറെ പാ പ്രൈഫാല്ല് വെച്ച്ട്ട് നമ്മള് അൽഫാമ്ണ്ടാക്കൂല്ലേ അങ്ങനെണ്ടാക്കും ആ അൽഫാമ് മന്തി പോലെ അങ്ങനെണ്ടാക്കും അതും ടേസ്റ്റാ ട്ടോ ഉം ആ ഉം
വീട്ട്ലക്കെ ണ്ടാക്കോ
ആ ണ്ടാക്കും
എന്താ സ്പെഷ്യല് ണ്ടാക്കല് ഇന്ന് മന്തി തന്നേ അല്ലേ വേറെന്തെങ്കിലോ
മന്തിണ്ടാക്കും ബിരിയാണിണ്ടാക്കും ബിരിയാണിണ്ടാക്കും ഞങ്ങള് അത് അതും ഇന്റെ മാപ്പ്ളേണ് അധികും ണ്ടാക്കല്
ഏഹ്
ഉം ഉം ഉം ഓല് പിന്നെല്ലേതും എല്ലാം ഒര് ഒരു വകള്ളതൊക്കെ ണ്ടാക്ക്യോക്കും
ഏഹ്
ഉം
ഏ ബിരിയാണിയും മൻന്ത്
ആ പിന്നെ എന്താണ് ആ മധുപൂത്തോ അനല്ല്യേ അത്ണ്ടാക്കീന്ന് അതും നല്ല ട്ടേസ്റ്റാ അത് കുക്കർല് ട്ടാ മത് അത് നമ്മള് കു കുക്കർലാണ് ണ്ടാക്ക രണ്ട് കു ക്കർലാക്കീട്ട്
എങ്ങനെണ്ടാക്കല് മദ്ഹൂത്ത്? കേട്ട്കേ ഞാൻ ഇത് വരെ കഴിച്ചിട്ടും കണ്ടിട്ടൊന്നുല്ല.
തന്നെ ആ അത് ഈ കുക്കർല് ഞാൻ നാർത്ത പർഞ്ഞിലേ മന്തി വെക്കണോൻ്റൊക്കെ അയ്ന്റെ മോഡലന്നെ അയ്ന് ആ ആ അത് അത് ഞമ്മളെ എന്താണ് ഇതിന്റെ മന്തിട അരിയെന്നേണ്. ആ വൈറ്റ് ആ ബസ്മന്റെ അരിന്നേണ് ഉപയോഗിക്കാ.
പിന്നെന്തൊക്കെ?
അത് നല്ലൊര് നല്ല ടേസ്റ്റാട്ടോ ഞങ്ങള് വിജ് ജാര്ച്ചു എന്താവോണാവോന്ന് ആദ്യായിട്ട് വെക് ആ അതെ ഫസ്റ്റ് വെച്ച പ്പങ്ങള് വിചാരിച്ചു ഇനി എന്താവാണാവോ വള്ളം വറ്റി കയ്യൂലേ, അല്ല വള്ള ഏറോ വള്ളൺ ണ്ടാവായിതിരിക്കോ അങ്ങനെക്കേണ് ഇപ്പൊ പിന്നെ കൊഴ്പ്പല്ല്യ നല്ല വേവ് ഒട്ടി നല്ലൊര് ലെവൽല് വെന്തുതായി
ഏഹ്
കുട്ട്യോള് സ്കൂൾട്ട് വരുമ്പത്തിന് പഴം പൊരിയ്ക്കും.
ആഹ്
പൂവടണ്ടാക്കും.
എന്തട?
അങ്ങന പൂവടല്ലേ പൂവട ആ അതെ അറീല്ലാ നമ്മള് എന്താണ് പൊടി വാട്ടീട്ട് തേങ്ങെം പഞ്ചസാരെട്ടിട്ട്
ആഹ് എലേല് ഇതാക്കുന്നതാ?
എല്ല എലേലല്ല. നമ്മള് ന്താണ് പത്തിരി ഇണ്ടാക്ക്ണെ പ്രസ്സുമ്മേ അമർത്തീട്ട്
അയ്ല് ഇന്നിട്ട്
ഉ ചെറിയ ഉരുളാക്കു ഞ. മ്മള് പത്തിരിക്ക് കൊഴച്ച് കൊഴക്കുമ്പോലെ നമ്മള് കൊഴ ന്നിട്ട് ന്താണ് നമ്മളെന്ത് ചെയ്യാ ഓരോ ഉറ്ളാക്കീട്ട് ഒന്ന് ചെറുതായിട്ടമർത്ത. പ്രസ്സുമ്മേ പ്രസ്സുമാമർത്തീട്ട് ആഹ് ന്താണ് ചെറിയ വട്ടിൻ്റുള്ളുക്ക് പഞ്ചസാരിം തേങ്ങേട്ടിട്ട് അത് മടക്ക്അ മടക്കി വെക്ക. ഇന്ന്ട്ട് ഗോ ഗോതമ്പിൻ്റേണെങ്കി അമ്മള് പുഴുങ്ങിയതാ രസണ്ടാവ. അപ്പൊ ഞങ്ങള് ശർക്കരെ ഇട. തേങ്ങയും സർക്കരയും പാട താണ് പൊ മറ്റേത് പൊരിക്ക്യ ആഹ് ആഹ് സർ തമ്മള് അരിപ്പൊടീറ്റ്ണ്ടാക്കുമ്പോ പൊരിച്ചെടുക്കാ അപ്പൊ അത് വേറെ ടേസ്റ്റ്. മറ്റേ പുഴുങ്ങിണ്ടാക് ക്കിയാലും അതും ടേസ്റ്റ്. അ വേറത്. ഉം പൊരിക്കുമ്പോ നമ്മള് പഞ്ചസാര മതി. അതേല്ലെ?
ആഹ് ഞാനാദ്യായിറ്റേക്ക്ആ
ഉം ആഹ് ആഹ് അങ്ങനെണ്ടാക്കിയ നല്ല ടേസ്റ്റോട്ടോ. അത് നല്ലെ അത് നല്ല ഇഷ്ടാണ് കുട്ട്യോക്ക്.
ഏഹ്
ഉം ചെലോല് ഇട്ട്ലി പാത്രത്തില് അമ്മള് ആഹ് ഇടിയപ്പ പാത്രത്തില് വെക്കും. അമ്മളായ് അമ്മള് പുഴുങ്ങാള്ളതാണെങ്കി അങ്ങനെ വെച്ചാലാണ് ശർക്കരട്ടിട്ട് പുഴുങ്ങി വെക്കുമ്പോ അതാ ടേസ്റ്റ് പൊരിക്കും. ഉം
ഉം
ഇങ്ങളപ്പ എന്തെക്കെ ഇണ്ടാക്ക?
ഞങ്ങള് അങ്ങനെ സ്പെഷ്യലറയാന് ബിരിയാണിണ്ടാക്കും. മന്തി ഫ്രൈഡ്രൈയ്സ് മന്തി ഒന്ന് ഞാൻ ഇതരെണ്ടാ ഇല്ല വെക്കുവ്ടെ വെരാരെണ്ടാക്കും. മന്തിയാന് ഓ ഹെൽപ്പെയ്ത്ക്ക്ന്ന്ല്ലാതെ ഞാ ഒറ്റക്കിതരെണ്ടാ ട്ടില്ല ആഹ് പിന്നെ കഫ്സ ഇണ്ടാക്കി. ബിരിയാണി ഫ്രൈഡ് റൈസ് ഇതൊക്കെ ഇണ്ടാക്കും.
പിന്നെ ചിക്കൻ കടായീണ്ടാക്കും
അഹ്
ചിക്കൻ ചില്ലി അങ്ങനെ ഓരോന്ന്ണ്ടാക്കും.
ഉം
പിന്നെ പൊരിക്കടിയൊക്കെണ്ടാക്കും ഇണ്ടാക്കല് കൊറവാണ് അറിയും. എപ്ലെങ്കിലൊക്ക നോമ്പിനാണ് കൂടുതലും പൊരിക്കടിയൊക്കെ യൂസെയ്യല്. ഉം പിന്നെ എന്തെക്കെയ?
പിന്നെ അരിയക്കെ എങ്ങനെ? ഇങ്ങള് പൊടി വേടിക്കാ ചെയ്യല്? അല്ലാതെ അരി ആഹ് പത്തിരി ഇതൊ
അയ്ന് ദോശക്ക് ഞമ്മള് പച്ചരി അരച്ച് ഇണ്ടാക്കല.
അങ്ങനെ ഇണ്ടാക്ക ചെയ്യ അല്ലാതെ നമ്മള് കലക്കിപ്പാരൂല അങ്ങനെ?
അതിനേക്കായിം ടേസ്റ്റ് അരച്ചിട്ട് ഇണ്ടാക്കുമ്പളാണ് കൂട ആഹ് ആ പച്ചേരി അര ച്ചിട്ട് ആക്കുമ്പളാണ് കൂടുതൽ ടേസ്റ്റ്
ഉം
പിന്നെന്ത?
ഉം ഞങ്ങള് ഇവടെ അരി പൊടിപ്പിക്കും പച്ചരി വേടിച്ചിട്ട് പൊടിപ്പിക്ക ചെയ്യല് എന്നിട്ട് പിന്നെ അത് ന്നന്നെ ദോഷ ക്ക് കലക്കും അയ്ല് ലേസം എന്താണ് തേങ്ങ ചെരണ്ടിയിടും പലോരും പലേ കോലത്തില ഇണ്ടാക്ക ല്ലേ?
ഞമ്മള് പത്തിരി പൊടി പത്തിരിക്കൊക്കെ പൊടി വാങ്ങലാണ് അധികവും ആദ്യൊക്കെ പച്ചൈരി ഒണക്കിയിട്ട് പൊടിപ്പിക്ക്യാരുന്നു
ഉം ഇപ്പ പിന്നെ എല്ലേതും റെഡിമേയ്ഡ് കിട്ടുവല്ലോ നിക്കും അത് പോലെ നമ്മള്പ്പൊ പുളി ദോശക്ക് ഇള്ള മാവ് ഒക്കെയും കിട്ടൂണ്ട് ഉം ഉം
ഞമ്മള് പിന്നെ അങ്ങനൊന്നും വാങ്ങല്ല. നമ്മളെ ആളെണ്ണം കൂടുതലുള്ളോണ്ട്. അങ്ങനെ ആഹ് കൊറേ ആള്ള്ളോണ്ട് അങ്ങനെ പൊറത്ത് ന്ന് വാങ്ങൂല്ല
വാങ്ങൂല
ഉം ഇപ്പൊ പുളി ദോശൊക്കാണെ അത് ഇവിടെത്തന്നെ പൊതർത്തി വെച്ചിട്ട് ആക്കും.
ആഹ് ഇങ്ങള് അപ്പൊ അയ്ല് എന്തൊക്കെ
ഉഴ്ന്ന് ദോശക്ക?
ദോശേക്ക് ഉഴുന്നും പിന്നെ ഇത് ഇടൊ? ചെലോര് കാണാ ഉലുവ ഇടുണു ഉലുവ ഇടോ ഇങ്ങള്? ലേശടും
ഇവടെ ഇടുന്നൊന്നും കാണല്ല ഞാന ഇണ്ടാക്കുന്ന സമയത്തിടും ഒരു നുള്ള് ഉലുവിം ഇട്ടു കൊടുക്കും ആഹ് ആഹ് ആഹ് വെള്ളത്തിലിടുമ്പോ അയ്ന്റെ കൂ
ആഹ് അപ്പൊ ഒര് എത്ര ക്ലാസ് അരിയിടും വെള്ളത്തില്?
ഞ്ഞങ്ങള് ഞങ്ങള് ഇബടെ കൊറേ ആള്ള്ളോണ്ട് ഒര് ലിറ്റർ അരിയെടുക്കും
ആഹ് ആഹ് ഒരു നാല് നാഴിയൊക്കെ ഇടൂല്ലേ?
ആഹ് ഒര് ഒര് ലിറ്ററ് അത് നാഴി അങ്ങനെ എൻകറീല്ല ഒരു ലിറ്റർന്ന് പറയും അയ്ലേക്ക് ഒന്ന് ഒരു വല്യ കുപ്പി ഗ്ലാസ് ആ ഒരു കിലോന്
അതെ ആഹ് ആഹ് അപ്പൊ ഇങ്ങളയിക്കപ്പം ഉഴ്ന്നിടുമ്പളോ?
ഉഴ്ന്ന് വല്യ രണ്ട് കുപ്പി ഗ്ലാസന്നാണ്ട് ഇടും.
അങ്ങനെ ഇടൂലേ ആഹ് ഉഴുന്നും വാണം ഇന്നാലാണ് നല്ലെ നല്ല പൊന്തി വരും പൊർത്തിക്ക് നേരം വെൾക്കുമ്പത്തിന് വെൾക്കുമ്പോത്തിന്
അതെ ആഹ് പൊന്തി ചെല അതായത് ഓരോ സമയത്ത ചെലേ സമയത്ത് നമ്മള് ആട്ടീയേല് എന്തെങ്കിലൊരു മിസ്റ്റേക്ക് ഇണ്ടെങ്കില് അതവിടെ പൊങ്ങാതെ കടക്കും വൃത്തില്ലാതെ കെടക്കും ചെല പ്പൊ നന്നായിണ്ടെങ്കി നല്ല പൊന്തി ചെലപ്പൊ തൂവും ചെൽ
ആഹ് ആഹ് അതെയതെ പിന്നെ പിന്നെതുപോലെ മ്മള് ചോറ് കൂട്ടോല്ലോ അരക്കുമ്പോ അത് കൂ ട്ടല്ണ്ടോ ഇങ്ങള് ആഹ് പിന്നത് വെച്ചാൽ അ അരിയോള് നല്ലരില്ലെങ്കി പൊന്തൂല
അല്ല ഇവിടെ ഇപ്പോ എന്റെ ആഹ് താത്തറ്റ ഞാൻ പറഞൊട്ത്തിട്ട് ഇപ്പങ്ങനെയാ ഇണ്ടാക്കല് പച്ചേരിയും ചോറിന്റരിയില്ലെ പൊന്നിയരി അത് രണ്ടും ഒ രേ അളവില് എട്ത്തിട്ടുണ്ടാവും അതിലേക്കുഴുന്നും സാധനൊക്കതേപോലെ തന്നെ അരി രണ്ടരി കൂട്ട റേഷനും ഏഹ് പച്ചേരിയും ഈ ഉയ്ന്ന് ഉയ്ന്ന്തിന്റെ ചോറ് വെക്കുന്നരിയും കൂടെ മി ന്നാ എന്നാ ഞാൻ വിളിക്കാട്ടോ ആഹ് ശരിന്നാ